എന്തായി ചായ കുടിക്കഴിഞ്ഞോ തേരക്കിലാണോ
ഇല്ല തേരക്കൊന്നും ഇല്ല ഇപ്പോ ഒഴിവാണ്
മക്കള് സ്കൂളിക് ചോറ് കൊണ്ടുവില്ലേ ഉപ്പേരിഒന്നും
ഇല്ല ഒന്നും കൊണ്ടോല്ല കൊണ്ടോവാൻ പറ്റൂല കൊണ്ടുവരരുത് ത്ത്ന്ന്പറഞ്ഞിട്ടുണ്ട്
ഒരു കുട്ടി കൊണ്ടന്ന് മറ്റേ കുട്ടി കൊണ്ടുരാൻ ഞാ ത്ത്
ആ പിന്നെ
എന്ത് ഒക്കെ ട്രിപ്പൊക്കെ പോയിനോ വെക്കേഷനില്
ഏ
ട്രിപ്പ് ഒക്കെ പോയിനോ വെക്കേഷനില്?
ഇല്ലേ ട്രിപ്പ് പോയിട്ടില്ല
ആ
ഇവിടെ കൊറവാ ട്രിപ്പ് പോകല് ഒന്നാമത ത് വണ്ടി ഇല്ല എനിക്ക് ഇഷ്ട്ടാ പോണത്. എനിക്ക് യാത്ര ചെയ്യാൻ പ ണ ഭയങ്കര ഇഷ് ട്ട ഞങ്ങൾ ഇപ്പോ ലാസ്റ്റ് ച്ചായിട്ട് ഇവിടുന്ന് പോയത് ഞങ്ങൾ ഫാമിലി മൊത്തം ഊട്ടിക്ക് പോയി പിന്നെ എല്ലാരടുത്തും സാമ്പത്തികയിട്ടും വേണം കഴിയാ
അത് ശരിയാണ്
രണ്ടു നാത്തൂന്മാർക്ക് കഴിയുല്ല. ഒരു നാത്തൂന് പിന്നെ എല്ലത്തിനും ഉഷാറാ ഓരേ ഹസ് ബെന്റായാലും അളിയനായാലും, ഒക്കെ എല്ലത്തിനും ഉഷാറാ ഓലെടത്ത് വണ്ടിണ്ട് പോവണെങ്കി ഞങ്ങളെ അടു ടക്കെടക്ക് ഓല് പോവുമ്പൊ ഓലോപ്പം ബീച്ച് പോകും
അത് ശെരി
ന്റെ ഹസ്ബൻഡിനാണെങ്കിലോ ബീച്ച് ഒരു പ്രാവശ്യം കണ്ടതല്ലേ പിന്നിപ്പം എന്താ അപ്പൊ അങ്ങട്ട്
ബീച്ച്ന്ന് പറഞ്ഞാ എത്ര കണ്ടാലും നമ്മൾ അവിടെ അങ്ങ് പോയി നോക്കി നിക്കുമ്പോ രു സമാധ
ആ അതാണ് ആ ഇൻക്ക് ഇപ്പളും ഇന് വിളച്ചയിഞ്ഞ ഞാൻ ഇനിയും പോവും
ആ ബീച്ച് അത്ര മടുക്കൂല വേറെ സ്ഥലങ്ങള് കണ്ടാൽ പിന്നിയും
എന്റെ ഹസ്ബൻഡിന് ഒന്നിനോട് ഒരു താൽപര്യല്ല. യാത്ര നോടൂല്ല ആ ഇനീപ്പം ബീച്ചിൽ പോവാന്ന് പറഞ്ഞാ ല്ല ഇപ്പം ഇവടെ അടുത്തൊക്കെണ്ടല്ലോ പാർക്കുകള് അങ്ങോട്ടൊന്നും പോകൂല ഇന്ന ഇടക്കൊക്കെ ഒന്നു പോകാ ഒന്നാമത് എന്താന്നു വെച്ച വണ്ടിയില്ല
ആ വണ്ടി ഇല്ലഞ്ഞ പിന്നെ റെഡി താ
ഞങൾ ആ അംഗങ്ങളും ഉണ്ട് അപ്പൊ എങ്ങനെയാ
ആ പിന്നെ ഇപ്പൊ എല്ലാടത്തും വണ്ടി വിളിച്ചു
ആ തില്ല ആ ന്നെ അല്ലെങ്കി പിന്നെ കാറോ ഓട്ടോറിക്ഷ ണ്ടായാലും മതി
ആ ആ ഞങ്ങളും പ്പ ഈ വെക്കേഷനിൽ ഊട്ടി തന്നെ പോയത് ഫാമിലി ആയിട്ട് വലിയ ട്രാവലർ ഒക്കെ വിളിച്ചു ഫാമിലി ആയിട്ട് പോകുമ്പോഴേ രസ് ഉള്ളൂ
രാൻ പറ്റിയത് ഊ
ആ ചിലവ് ഒന്നും ഇല്ല ആ കൊന്നു കണ്ട് പോ വണ്ടിക്ക് നന്മ വണ്ടി വിളിച്ചു പോകുമ്പോ അതിനുള്ള ഒരു വാടക ടിക്കറ്റ് പൈസ ഇല്ലല്ലോ പക്ഷേ കുട്ടികൾക്ക് ക്ക് ഒന്നും വലിയ ഇഷ്ടപ്പെടൂല്ല കാര്യ കേ ആണ് കാണാൻ പാർക്ക് ഒന്നു ഇല്ല കുട്ടികൾക്ക് പാർക്ക് വേണം കളിക്കാന്
ന്താണ്
ഫോട്ടോസിനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങൾ ഉണ്ട് ഫോട്ടോ തിരിച്ചും മറിച്ചും എടുക്കുന്നോർക്ക് പറ്റിയ സ്ഥലങ്ങള് നല്ല ഊട്ടി ല് മക്കോക്കൊന്നും പോയലെന്താ അപ്പോത് ക്കു പാർക്ക് ഇല്ല അത് കായിച്ചാൽ വെള്ളം ഇല്ല അത് ആണ് ഓര് പറയും കുറെ ഊഞ്ഞാല വെള്ളം
ആ അത് തന്നെ
അതൊന്നും ഇല്ല
പിന്നെ ഉം പിന്നെ അങ്ങനത്തെ സ്ഥലത്തക്കൊക്കെ പോയാലേ ഓ ഒരു എൻജോയ്മെന്റ് ഉള്ള
ആ വീട്ടില എങ്ങനെ ഇരിക്കുമ്പോ ഇടക്കന്ന് പുറത്തിറങ്ങിയാ പിന്നെ റിസോർട്ട്ത്തൊക്കെ നിന്നണോ അതുവരെ
ഇല്ല എനക്ക് എന്തോ ഒരു ഇഷ്ടാന്ന്റിയോ ഇക്ഷേ ഇതുവരെ പോയിട്ട് യില്ല
ഓ ഒരു എൻജോയ്മെന്റ് നമ്മളെ ഹസ്ബന്റ് വരുമ്പോ അങ്ങനെറങ്ങാൻ പോകും ഹസ് വെന്ത് പോയാ പിന്നത് വീടിനക തന്നല്ലേ പൊർത്തെറ്ങ്ങേലെ പിന്നാര് കൊണ്ടോവാ പിന്നെ മൂപ്പര് നാട്ട് വന്നാ പിന്നെ വീട്ട്ലിണ്ടാലില്ല എവ്ട്ക്കേലായിട്ട് ഓയിലുണ്ട് ആ ഓയിലുള്ള രണ്ട് സല്ലേ മൂന്നാസല്ലേന്നറ്യാ അതങ്ങനെ കജും ന്നാ വരുമ്പം രസണ്ടാവും എന്നും അട്ത്തായാല് രസല്ല. പക്ഷെ എടങ്ങേറാണ് ട്ട ചെലെ സമയ ഇണ്ടായെങ്കി ആ സിനിമക്കൊക്കെ പോവോ അതും ണ്ടാവൂലല്ലേ
ഇല്ല ല്ല ഷ്ട ന്നെല്ല. സിനിമക്കോവലും സിനിമ കാണലൊന്നും പറ്റൂല ഉം
അത് ഇവിടില്ലട്ടോ ഓര്ക്കിഷ്ടല്ല അങ്ങനെ മ്മള് സിനിമ അമ്മളും കാണും ല
ഉം ഇല്ല നീ വക്ക നോക്കട്ടെ എന്താ തീരുമാനിച്ചിട്ടൊന്നുല്ല ചെലപ്പം വെക്കും ചെലപ്പം വെക്കൂല ഓരോ മൂഡിനൻസര്ച്ചാണ് ഇന്നാണെങ്കി നല്ല തലവേദന ണ്ട്
ഓ ഓ അഅ് ശെരി ഒര് മൂട്ണ്ടാ ടൊന്നിനും
മൂടില്ലെന്നു ഉമ് ഏതായാലും ചെൽ ഇപ്പ ണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ അഥവാ ഉച്ചക്ക് ചോറ് തിന്നാ വന്നാല് കൊടുക്കാനുണ്ടാവൂല ഉമ് ഉം അപ്പൊ അതും
ഉം കൊള കണ്ടോ വീടിനട്ത്ത് പോയേ കൊളോ
കൊളൊക്കെ വടെ കൊർച്ച് കൊറ്ച്ച് പോണം ക്ഷെ ആര് പോകലൊന്നുല്ല ഇവിട്ന്നാരും
ആ ഇപ്പ വെള്ള ഇപ്പ നർഞ്ഞിക്ക്ണ ടൈംമാവൊല്ലോ മയായിരുന്ന്
ആ മക്കള് പറയുന്ന്‌ നീന്താൻ പോ പോട്ടെ ന്നൊക്കെ ചോയ്ക്കൂഞ്ഞ് ഇൻക്ക് പേട്യാ പർഞ്ഞേക്കാന് ഞങ്ങളവടെ അട്ത്ത്ള്ള ഒരു കുട്ടി അങ്ങനെ അങ്ങനെ വെള്ളത്തില് മുങ്ങി മരിച്ചും ചെയ് ഓലക്കൊ ഓല പ്രായുള്ള കുട്ടി ആ അത് കേട്ടാല് പിന്നെ ഞാൻ പറഞ്ഞേക്കലില്ലേ ഇനിയെങ്ങട്ടും അന്റ മോനിന്നോട് ദേഷേനി നാൻ പറഞ്ഞേക്കഞ്ഞിട്ട് ഇങ്ങ ഓനങ്ങന മരി സെലന്ന് വിചാരിച്ചാണ് ഞങ്ങളും മേസിമം വിചാരിച്ചിട്ടാണോ പറഞ്ഞേക്കാത്തെന്ന് ചോയിക്കുവേ
അ ആ
പിന്നെങ്ങനെ പറ നേയ്ച്ചാല് അ ആ ടൈമിലൊക്കൊരു പേടി പ്പത് രണ്ടു മൂന്നു കൊല്ലായിട്ടോ ആ ചെറിയ മോനാ അതങ്ങനെ കളിക്കാൻ പോയതാണ് ആ കളിക്കാൻ പോയതാപ്പോ അതയ്ന് ചെറിയൊരു ബു ത്തിക്ക് ഇതില്ലാത്തൊരു കുട്ടിയാണ് അപ്പോ അതാ കൊളത്തില് എങ്ങനേ ഇവര് ന്റെ മോനൊക്കെ കളി കടിക്കാൻ പോയിന് അങ്ങട്ട് ഗ്രൗ ക് പ്പഗ്രൗണ്ടിന്റെ അടു ത്തണി കോളള്ളത് അന്റതേ എറങ്ങി നോ ക്കിയതാവും വെരാർ കണ്ട് ട്ടില്ല അതു കുറച്ച് താഴേണ് ഗ്രൗണ്ടും ക്കിയ കാണൂല പിന്നഇവര് കളികയിഞ്ഞ് അയില പോയപ്പോ ആ കുട്ടിന്റ ചിരി പ്പോകട പൊറത്തു കണ്ട് നോക്കുമ്പാടാ വെള്ളത്തില് നല്ല തെളിഞ്ഞ വെള്ള ള്ളാണ വെള്ളത്തിന്റെ അടീല് കെടക്കണതിവരക്ക കണ്ടും ചെയ്ത് അപ്പ തന്ന മരിച്ചണ്
ഓ അതക്ക കേക്കുമ്പം നമ്മക്ക് പേടിയാണല്ലോ പിന്ന പറണെയ്
ൻ്റു കുട്ടി പോയാ മതിനി നി അ സങ്കടം ടണുതീർത്താ തീരൂല ഉമ്മ എപ്പളും ആ പറഞ്ഞ്നൊലുച്ചു
ഓ ആരും കണ്ടതുല്ല
ആരു കണ്ടതുല്ല വരുമെന്റ ഹസ്ബൻഡിനു എനിക്ക് ആ അയിന്റെ അടുത്ത് ഒരു വീട്ടിൽ ആയിരുന്നു അന്ന് പണി
നമുക്ക് ഒരു വിധി ഇല്ലേ
അതന്നെ
എന്തൊക്കെയാ കറന്റ്‌ ഒക്കെ പോവില്ലേ മഴതാ
ഓ മഴ പെയ്ത കറന്റ്‌ പോവും ഇവിടെയണേൽ ഇൻവെർട്ടർ ഒന്നും ഇല്ലനും
ആ ബുദ്ധിമുട്ടാ കറന്റ്‌ മഴാ ആയൊണ്ട് ചൂടിന്റെ പ്രശ്നയില്ല വേനൽക്ക് കറന്റ്‌ പോവുമ്പോ ഫാൻ ഇടാൻ കഴിയാണ്ട്
ആ ആ
പിന്നീന്തൊക്കയാ കല്യാണം ഒന്നും ഇണ്ടാവാറില്ലേ
കല്യാണം ഇപ്പൊ കുറെയായിഉണ്ടായിട്ട് ഇപ്പൊ കുടുംബക്കാരുടെ ഒരു കല്യാണം അടുത്ത മാസം ഇണ്ട്
ആ ആ ജൂൺ ജൂലായ്‌ നമ്മുടെ അവിടെയൊക്കെ കുറേ കല്യാണം എല്ലാ സൺഡേ കല്യാണം കേക്കണ്ടല്ലോ അങ്ങോട്ടു ഒന്നും ഇല്ലേ നോമ്പ് വലിയാ പെരുനാൾ ഒക്കെ കഴിഞ്ഞി നിച്ചയിച്ചത് ആയിരിക്കും കുറെ കല്യാണം ഇണ്ട് ഇണ്ട് ഇപ്പൊ നല്ല വെയിൽ പുറത്ത് ഇറങ്ങിയപ്പോ നല്ല വെയില
ആ ആ ചെലപ്പോ അലക്കിയത് മുറ്റത്ത് ഇട്ട പെയ്യും മഴാ പെയ്യും ആ ഒകെ അത്‌ പിന്നെ ഒരു പണിയ
ആ ആ ഞാൻ അകത്തു തന്നെ ഇടൽ അന്നാ പിന്നെ എടുക്കണ്ട എടുക്കണ്ടല്ലോ കരുതിയാണ്ട് മിഷനിൽ ഒണാക്കി ഇട്ടാൽ പിന്നെ അകത്തു വെള്ളം ആവില്ലല്ലോ എന്നാ ആരും ഇല്ലാത്ത ഇല്ലാത്തോണ്ട് അകത്തു തന്നെ ആയ കേട്ടിക്കാണ്ട്
മ്മ് മ്മ്
റൂമിൽ കിടക്കാത്ത റൂമിലാണ്ട് ആരെയും വരുമ്പോ എടങ്ങേറാണ് അകത്തു അയയിൽ കേട്ട പറഞ്ഞാൽ അത്‌ ഒരു മോശമാണ്
ആ അതന്നെ എല്ലാരും പിന്നെ വന്ന എല്ലാം നോക്കും നോക്കും ചെയ്യും എല്ലാം നോക്കുന്നവരും ഇണ്ടാവും മ്മ് എന്നാ ഓരെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല കുറ്റം പറയാൻ അല്ലേ ഉഷാറായി
എ ഒന്ന് വരും ചെയ്യും മഴ ഒക്കെ അങ്ങനെ കിട കും ചേലെപ്പം തോടക്കൂല അങ്ങനത്തെ ദിവസങ്ങളില് ആരെങ്കിലും ഒന്ന് വരുവാ
പിന്നെ മുറ്റടിക്കൽ ഒക്കെ കഴിഞ്ഞോ
മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇന്നലെ മഴ ആയാലും വേണ്ടിയില്ലെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ അടിച്ചു വാരി അപ്പോ ഇന്ന് അങ്ങനെ ചപ്പൽ ഒന്നുമില്ല
ആ
മുന്നിലെ മുറ്റത്ത് അങ്ങനെ ചമ്മൽ ആവില്ല ബാക്കിലെ മുറ്റത്തു ചമ്മൽ ഉണ്ടാവുള്ളൂ ആ മരങ്ങൾ ഒന്നുമില്ല ഒക്കെ റോഡ് വന്നതുകൊണ്ട് കെ മരങ്ങളൊക്കെ മുറിച്ചു അങ്ങനെ ചമ്മൽ ഒന്നും പിന്നെ എന്തെങ്കിലും മക്ക ക്കൾ എന്തങ്കിലും ചമ്മൽ ആർക്കാണെങ്കിലേ ഉള്ളൂ
ആ ആ ആ ആ ആ ഇപ്പോ ആ ആആ പുറത്ത് ചേച്ചിയെ അവിടെ സംസാരിച്ചത
ആ ഉം
ഗ്യാസ് വണ്ടി വരുന്നുണ്ട് ഒരായിരം തരാൻ ണ്ടോ വൈകുന്നേരം തരാം എന്ന് പറഞ്ഞപ്പോഴേ
ആ ന്ന ആയിക്കോട്ടെ പിന്നെ വിളിക്കാം ആ ഓക്കേ